ആഹ് കേക്കുന്നുണ്ട്
കേക്കുന്നുണ്ടോ ചിലപ്പോ മഴയൊക്കെ പെയ്തോണ്ട് റേഞ്ചിന്റെ പ്രശ്നം
ആഹ് ഇവടെ നല്ല പ്രശ്നണ്ടേയ് ഇപ്പൊ ഞാൻ ഓൺലൈന ആയിട്ട് ക്ലാസ് എട് സ്പോട്ട്ണ്ട് അപ്പൊ ഹസ്ബൻഡന്റെ വീട്ടിലാണെങ്കിൽ അവിടെ ഒരു ഒരു സ്പോട്ട്ണ്ട് ഞാന് എന്നും ക്ലാസ് എടുക്ക്ണരു സ്പോട്ട് അതെ അവിടെ ഇര്ന്നിട്ടാ ക്ലാസ് ഇട്ക്ക അപ്പൊ റേഞ്ച് നല്ലോണം കിട്ടും ഇവിടെ വന്ന് കഴിഞ്ഞയ്ഞ്ഞാ ഞാന് റെയ്ഞ്ച് കിട്ടാണ്ട് ഓരോരോ സ്ഥലത്തേക്ക് മാറി മാറി മാറി ഇരിക്ക ചെയ്യാ
ഇനി മഴയോട് ആകുമ്പോ പറയെ വേണ്ട
ആഹ് ആഹ് ആഹ് അപ്പൊ ഞാന് ഏഹ് മുന്നേ ഇങ്ങനെ കോള് വിളിച്ചപ്പോഴും ഒരു റേഞ്ചില്ലാണ്ട് ങ്ങനെ കട്ടായേയ് ന്റ് കഴിഞ്ഞു ന്ത വെക്കേഷനൊക്കെ ആയിട്ട് എന്താ പരിപാടി
വെക്കേഷൻ ആയിട്ട് ഒരു പരിപാടി ഇല്ല വീട്ടില ഇരുപ്പ് തന്നെ ഹസ്ബന്റ് ഒരു പണി ഒപ്പിച്ച് ചോച്ചി ഒന്ന് വീടിന്റെ മേലിന്ന് വീണത അപ്പൊ മോളീന്നെയ് ടെറസിന്റെ മേളില് ഒന്ന് വീണ് താഴോട്ട്
അയ്യോ ആര്
ഹസ്ബൻഡ് ഹസ്ബൻഡ് അവ അങ്ങനെ ഏഹ് കൊഴപ്പൊന്ന് കാല് ഫ്രാക്ചറായി കമ്പി ഇട്ടിരിക്ക്ന്ന് അതൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ അതുകൊണ്ട് വെക്കേഷൻ വീട്ടി തന്നെ വീടന് ചുറ്റും കെടന്ന് കറങ്ങുന്നു
ആഹ് ആഹ് അല്ല അല്ലെങ്കിലെ ട്രിപ്പ് ഞങ്ങള് പോയിട്ടില്ല മറ്റേ പിന്നെ ഏഹ് ഇവൻ ഓൻ അംഗൻവാടിലാണെയ് അപ്പൊ അവനിപ്പോ സ്കൂൾ അങ്ങനെതൊന്നുല്ലല്ലോ പാർക്കിക്കും ബീച്ചില്ക്കെക്കെ എട്ക്കട്ക്ക്ങ്ങനെ പോകും
ആഹ് അപ്പ പിന്നെ പ്രത്യേകിച്ച് വെക്കേഷൻ മൂടില്ലല്ലോ
അങ്ങനെ വെക്കേഷൻ മാത് മാത്രായിട്ട് അങ്ങനെ ട്രിപ്പങ്ങനെ പോവാറില്ല അല്ലാണ്ട് ങ്ങനെ ഇപ്പട്ത്ത് ഊട്ടിക്ക് പോയിട്ടുള്ളൂ
ആണ്ല്ലേ ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് അത് കാരണം പിന്നെങ്ങനെ പിന്നെ പോയിട്ടൊന്നുല്ല പിന്നെ ചേച്ചിടെ മക്കൾടെ കല്യാണൊക്കെ ഉണ്ടായിർന്നു കല്യാണത്തിന് തന്നെ ഒരുപാട് അതില്ലർന്നു അതായത് ഒരു കല്യാണല്ല എൻഗേജ്മെന്റ് ആയിർന്നെ അപ്പൊ ആ ഒരു രണ്ടാഴ്ച ഭയങ്കര ബിസിയായിരുന്നു ഷോപ്പിങ്ങും ബ്യൂട്ടി പാർലറിൽ പോകണം പകന് ഇങ്ങനെയൊക്കെയായിട്ട് കുറെേ തിരക്കും കാര്യങ്ങളായിരുന്നു അപ്പൊ അതിന്റെ ഇടൽ ട്രിപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല അല്ല അതും നമുക്ക് ഒരുരാഘോഷം അല്ലേ ആഹ അപ്പ അതുകൊണ്ട് അങ്ങനെൊക്കെ ഇങ്ങനെ
എന്ത് റിലേറ്റീവ്സ് എല്ലാം കൂടുന്നരു ഫങ്ഷനല്ലേ അപ്പൊ അവരെയെല്ലാം കണ്ട് സംസാരിച്ച് ഒരു ജോളി മൂടല്ലേ
അതെ പിന്നെ എല്ലാരും കൂടി ആകുമ്പോഴും നല്ലൊരു അതായത് കൊറെ കഴിഞ്ഞിട്ട് കാണല്ലേ അതായത് അങ്ങനെ എപ്പോഴും കാണില്ലല്ലോ ഒന്നിച്ച് എല്ലാവരെയായിട്ട് എന്തേലും കല്യാണൊക്കെ വരുമ്പോ തന്നെ കാണുള്ളൂ ഇനിയിപ്പോ ഓണം വിഷു ഒക്കെ ആണെങ്കിൽ പോലും എല്ലരും ഒന്നിച്ച് നമ്മുടെ ബന്ത് ഇക്കാരെ എല്ലാവരും കൂടി കാണലില്ലോ
ഇല്ല ഇല്ല അതിന് ഇങ്ങനെ കല്യാണോക്കെ വരണം അതെ ബന്ധുക്കളെല്ലാം കൂടെ ഒന്നിച്ച് കിട്ടണമെങ്ക ഇങ്ങനെ കല്യാണം എൻഗേജ്മെന്റ്
ആ അങ്ങനെയൊക്കെ ആവണം നമ്മുടെ വീട്ടിൽെന്തേലും വിശേഷങ്ങൾ നടക്കണം ബർത്ത്ഡേ അങ്ങനെ എന്തേലുമൊക്കെ ആവുമ്പോഴേന്ന ഇണ്ടാവുള്ളു ആഹ്
മഴയൊക്കെ എങ്ങനെയുണ്ട്
ആ മഴ ഇന്നലൊക്കെ നല്ല കാര്യമായിട്ട് രാത്രി ഒക്കെ പെയ്താടന്നു
ആല്ലേ തണുപ്പായോ
അക്കെ വെള്ളം വന്ന കഴിഞ്ഞാൽ നല്ലോണം നിക്കുവ ഈ പാടത്തിന്റെ ഏരിയയാ വ്
അതെ ആ ആ ആ ഈ ഒപ്പം കൊച്ചി ആ മോനൊക്കെ അപ്പൊ നല്ല ശ്രദ്ധ വേണമല്ലോ മോനേ ഇപ്പൊ നല്ല ശ്രദ്ധ വേണല്ലോ കണ്ണ് തെറ്റിയാ പോവില്ലേ
ആഹ് ആ ഇവിടെ അവിടെ ഇങ്ങനെ അധികം ആരും കളിക്കാനൊന്നുംല്ല അവനും പിന്നെ അപ്പുറത്തെ വീട്ടിത്തെ ഒരു കുട്ടി കുട്ടിന്നെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പൊറത്തേക്ക് പോവില്ല ചെല കുട്ടികളൊക്കെ ങ്ങനെ വീട്ടിന്റെ മുറ്റത്ത് കൂടെ ഒക്കെ ഇങ്ങനെ നല്ലോണ്ണം നടക്കല്ലോ ഇവനക്ക് അവിടെ നടത്താനും പേടിയാണ് കാരണം നമ്മുടെ കണ്ണന്ന് തെറ്റി കഴിഞ്ഞാ അവിടെ കുറച്ച് റോഡ് സൈഡാണ അപ്പൊ റോഡിൽ കൂടെ ഒക്കെങ്ങെ ആരെങ്കിലും പോകുമ്പോ പോയാലോ വിചാരിച്ച് ഞാൻ എപ്പോഴും വാതിൽ അടച്ചിട്ടാണ് ഇരിക്കാറ് അപ്പൊ അതുകൊണ്ട് ആ വീടിന്റെ ഉള്ളിൽ തന്നെ ഒരു സെറ്റ് ആയാണ് അങ്ങനെ പൊർത്തിക്കാറക്കില്ല ഏ
വലിയ ഉപകാരം വെള്ള
ആഹ് പക്ഷെ അങ്ങനെ വളർത്തന ശരിക്കും നന്നല്ലാന്നാ പറയാ കാരണം കുട്ടികളൊക്കെ പുറത്ത ഇട്ട കള പറയാ നമ്മ നമ്മുടെ സേഫ്റ്റി നോക്കിട്ട് നിക്കുക
അല്ല അന്നത്തെ കാലല്ല നമ്മളൊക്കെ മണ്ണിലും ചെളയിലും ഒക്കെ കളിച്ച് അന്നത്തെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ
ആ ഇവൻ ആണെങ്കിൽ അങ്ങനെണ്ട് മണിലൊക്കെ കളിച്ചച്ച് കഴിഞ്ഞഞ് കഴിഞ്ഞാൽ പിന്നെ ആഹ് മറ്റേ ഈ കഫ്ക്കെട്ടൊക്കെ കൂടി ഇൻഫെക്ഷൻ ആയിട്ട ആ അലർജി നല്ലോണം അലർജി ഉണ്ട് പിന്നെ വെയിലത്തും കളിക്കാൻ പറ്റില്ല വെയില പ്പം മുഖത്തൊക്കെ ആകെ ചുവന്ന കുരുക്കളക്കടെ വരും ങ്ങെ അതെ നല്ലോണം ശ്രദ്ധ വേണം പിന്നെ നല്ല വികൃതിയാണനും പുറത്ത് എ ഇങ്ങള് ഇറങ്ങ്യ പിന്നെ എന്തേലുംക്കെ മുറി ആയിട്ട് അടെ കേറും
അതതാണല്ലോ പ്രായം പിടി അതാണല്ലോ പ്രായം നമ്മൾ പിടി ചരിക്കുന്ന പ്രായമാണോ
അതെ പേടിയാണ നമുക്ക് ക്ക് എന്തേലൊക്കെ പറ്റി കഴിഞ്ഞാലും നമ്മളത് കണ്ണില് കാണണ്ടേ ഇപ്പൊ തന്നെ തല ഇടിച്ചിട്ട് തലൽൊരു നീല കളറായിട്ടായിരിക്കണ അത് ഇനിയിപ്പ അതായിട്ട് ഏ ഹ് കുറെേ നേരം ഐസൊക്കെ വെച്ച് നോക്കിട്ടോ
ആണല്ലേ ആഹ് എന്ത് പറ്റിയതാ
ആ തല ഇടിച്ചതാണ തന്നെ ഒരു ഇതട്ട നിലത്തേക്ക് ത്തിയതാ ശരിക്കും കുട്ടികൾക്ക് അങ്ങനെ നില ഒ ആയി കഴി കഴിഞ്ഞാല്യ പ്രശ്നല്ലന്നാ പറയാ
മുഴച്ചിട്ടുണ്ടോ അതെ അതെ മുഴച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ക്യൂബ് വെച്ചാൽ മതി
ആഹ് ഞൻങ്ങെ വെച്ച് കൊടുത്തു ക്യൂബയ്യിട്ട് വെക്കുമ്പോ കയ്യ് അങ്ങനെ കൈ നല്ല താണവരിവായാണെ അപ്പൊ ഞാനൊരു കവറില് വെള്ളക്കിയിട്ട് അത് ഫ്രീസറിൽ വെ തണുപ്പിച്ചിട്ട് കവറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാണ് അതാവുമ്പ അവനും പിടിച്ചിട്ട് ഇഷ്ട്ട് ഏഹ്
എന്താ അങ്ങനെ ചെയ്തെ കവറില് വെച്ചിട്ട്
ആഹ് ഒരു കവറ് നമ്മള പ്ലാസ്റ്റിക് കവറില്ലേ അതില് കുറച്ച് ച് വെള്ളക്ക എന്നിട്ട് അത് ഫ്രീസറിൽ വെക്ക എന്നിട്ട് ആ കവറ് കി കിട്ടീട്ട് വെക്ക അപ്പ എങ്ങനങ്ട് എടുത്തിട്ട് കയ്യി ഇങ്ങനെ വെച് കൊടുക്ക അപ്പ കയ്യില് നമ്മള് നനവ് അങ്ങനെ ആവൂ അഅതായത് തണവ് ഇങ്ങനെ വല്ലാണ്ടായി കഴിഞ്ഞങ്ങനെ നമ്മ കൂതല്ലേ
അങ്ങനെ ഓഹോ പക്ഷെ ക്യൂബ് വെക്കുന്ന ആയിരിക്കും പെട്ടെന്നത് ചൊട്ടാന് നല്ലത്
ആഹ് അല്ലാതിലൈസാവും
ഹും ഹും ഹും
ആ കവറിത്തെ ക്യൂബ ആയിട്ട് ഇങ്ങനെ വെച്ച കൊടുക്കുമ്പോ കൊറേ നേരം വെക്കാം ഏഹ് ആഹ് അങ്ങനെ ഇന്നിപ്പോ അങ്ങനെന്നെ വെക്കാറ് എന്തോ യൂട്ടൂബൊക്കെ അടിച്ചു നോക്കിയ നേരം അതിലിങ്ങനെ കണ്ടപ്പോ അങ്ങനെ കയ്യില് ഇങ്ങനെ കൊറേ വെക്കാനും പറ്റി നമ്മള് കൈ ഇങ്ങനെ തണക്കൂല്ല നമ്മള ഇങ്ങനെ എടുക്കുവാനും ഇതാ നമുക്ക്
അത് നമ്മൾ അല്ലെങ്കിൽ ഒരു തുണിയുണ്ടല്ലോ അത് നമ്മൾ ഒരു കറു ചീഫ്ണ്ടല്ല ഞാനങ്ങനെ ചെയ്യുന്ന കറ ചീഫിനകത്ത് അല്ലെങ്കിൽ ചുരുട്ടി വെക്കുമ്പഴേ
വെച്ചിട്ടാവല്ലേ
ആഹ് വെക്കും ടൗവ്വലിനകത്ത് ചുരുട്ടി ഇങ്ങനെ വെക്കും അപ്പൊ നമ്മുടെ കൈയ്യില് ഇങ്ങനെ ആവില്ല തുണി ക്കാകത്ത് വെള്ളം പിടിക്കും. അങ്ങനെ ഞാൻ ചെയ്യാറ്. ആഹ് അങ്ങനെ വെക്കാം അപ്പൊ നമ്മൾ ആ ടൗവലിന. ത്തെ ആ വെള്ളം ഉരുകി വരുന്ന വെള്ളം അങ്ങ് പിടിച്ചോളും. ഉം ഉം ഇപ്പം മോന്റേ തല ചൊട്ടിയോ അന്നത്തേക്ക് അത് വെച്ചതില്.
ചേറ്തായിട്ട് ഇങ്ങനെ . പോലെ കണ്ടേന
ഉം ഉം ഉം ഉം
ആ അല്ലെങ്കി ഛർദിച്ട്ടാലൊക്കെ കൊഴപ്പ ഒള്ളൂന്ന് പർഞ്ഞ് ഞാൻ പിന്നെ വേദനന്നുല്ലാന്നൊക്കെ പറയ്ണ്ട് പക്ഷെ കാണുമ്പോ ഒര് ഇത്. എപ്പോഴും എല്ലാരും പിന്നെ. ഒര് ശീലായി കണ്ട്ട്ട്. . മുട്ടിക്കഴിഞ്ഞാലാണ്. മറ്റെ നല്ലോണം. . പിന്നെ ഞാൻ ഡോക്ടറെ കാണിക്കുമ്പഴും ഞാൻ പർഞ്ഞിട്ട്ണ്ടായിർന്നെ ഹലോ